ഹലോ
ഹലോ
ആഹ് കേൾക്കുന്നില്ലേ
ആഹ് കേൾ നിങ്ങക്ക് കേൾക്കണില്ലേ ഏ നല്ല മഴേണ് അവിടെ ഇല്ലില്ല ഇവിടെ മഴയൊന്നൂല്യ
ഉ ഓഹ് ഇവിടെ ഒരു ഒന്നര മണിക്കൂറായി തൊടങ്ങീട്ട്
ഏ ഇവിടക്ക് തീരെ ന്ന് ഇല്ലാ ഈ ഭാഗത്ത്ക്ക് മയ പെയ്തിട്ടില്യന്ന്
അയ്യോ ഈ മഴ പെയ്തിട്ട് വീട് ചുറ്റും വെള്ളം നിന്നിട്ട് ഇപ്പൊ പേടിയാവാൻ തുടങ്ങിയാ അത്ര അന്തരീക്ഷായി മാറീട്ടുണ്ട്
ഏ വെള്ളം കേറിന ഒരു ഏരിയാണോ
ഏരിയാണ് വെള്ളം കൊറച്ചൊക്കെ ഒരു പേടി ആഹ് തോടിന്റെ അടുത്താണ് വീട് അങ്ങനെയുള്ള പേടി അല്ലാതെ മലയും ഉരുൾപൊട്ട് അങ്ങനെ പേടീല്ല ആഹ് തോടിന്റെ അടുത്താണ്
ഉം
വീട് ആഹ് പാടംണ്ട് പാടംണ്ട് ചെറിയൊരു തോടുംണ്ട് അത് പെട്ടെന്നങ്ങ് നിറയും
ആഹ് ആഹ്
ഞങ്ങളെ ഈ വീടിന്റെ മുൻവശം മാത്രം വീ തോട് വീതിയില്ലാതെയാ കൊറച്ചൊരു വീതി മാത്രേ ഉള്ളൂ അപ്പൊ എന്ത് ചെയ്യും മറ്റുള്ള അതെ അതെ മറ്റുള്ള ഭാഗത്തൊക്കെ നല്ല വീതിള്ള തോടാ
ആഹ്
ഇവിടെ ഈ ആളുകൾ കൈയേറിയിട്ടേ സ്ഥലം ആഹ് സ്ഥലം കൈയേ കയ്യേറി വീട് തോട് തീരെ വീതില്ലാതെ പോയി
ഓഹ്
ആഹ് അപ്പ അത് ഞങ്ങക്ക് വല്ലാതെ ബുദ്ധിമുട്ട് വരുന്നുണ്ട് ഞങ്ങൾ ഒരു കുറിയൊക്കെ അങ്ങനെ പറഞ്ഞതാ എല്ലാരടുത്തും ബെസ്റ്റ് ഓ ഇവിടെ കുറച്ച് വീതി കൂട്ടണംന്നില്ലേ ഒരു രണ്ടായിരത്തി പത്തൊമ്പത് വർഷത്തിലൊരു നല്ല മഴ ണ്ടായിരുന്നില്ലേ ഒരു പതിനെട്ട് അന്ന് നല്ല ല്ല വെള്ളം കേറി സിറ്റ്ഔട്ട് സ്റ്റെപ്പ് വരെ എത്തി അടി സ്റ്റെപ്പ് നിറഞ്ഞു മേങ്കുളത്തെ സ്റ്റെപ്പ് വരെ എത്തി രാത്രി ഞങ്ങളിവിടുന്ന് ഇറങ്ങി പോകേണ്ടി വന്നു
ഉ അപ്പൊ കൊറച്ച്സ സ്ഥിരമായിട്ട് മഴ ഉണ്ടാവുമ്പോ ബുദ്ധിമുട്ടാണല്ലേ
അതെ അതെ ഒക്കെ ജനങ്ങളെ ദ്രോഹം കൊണ്ട് വരുന്നതാണ്
ആഹ്
ജനങ്ങൾക്ക് എത്ര കൈ അടക്കിയാലും എത്ര കെട്ടിപ്പിടിച്ചാലും മതിയാവില്ലല്ലോ അതില് ഒരുപാട് ആളുകൾ കുടുങ്ങണുണ്ട ഒരു മണ്ണിനോട് മതിവരാത്തരു വിഭാഗമാണ് ഈ മനുഷ്യര്
മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാണെന്ന് നോക്കൂലായി
ആ ആ് നോക്കൂല അതന്നെ അപ്പൊ ഞങ്ങള മുമ്പിലുള്ള ആൾക്കൊക്കെ എത്ര സ്ഥലംഉണ്ടുന്നോ
ഏ
പുറക ഉം ഞങ്ങള് ഒരു പ്രാവശ്യൊക്കെ ഞങ്ങൾ പരസ്പരം ഇങ്ങനെ പറയും പക്ഷെ ഞമ്മക്ക് ബന്ധുക്കളാണ് ഞമ്മളൊന്നും അങ്ങനെ ഞങ്ങട്ട ഞങ്ങൾ ആരക്കും അങ്ങനെ ഒന്നിനും പോവാത്തരു വിഭാഗാ ഞങ്ങടെ ഉപ്പക്ക് അങ്ങനെ ഒന്നും പറ്റ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടേ നിങ്ങള അവിടുന്ന് വീട്ടു പോൊയിക്കോളിന്ന് പറയും ആരോടും ഒന്നും പറയണ്ട അങ്ങനരു ആഹ ആരടുത്തും ഒന്നും പറയണ്ടന്നുള്ളൊരു കണ്ടീഷനാണ് ഉ ഞമ്മളൊന്നും പരാതിക്ക് പോയിട്ടില്ല ഇതുവരെ ഞങ്ങള് പരസ്പം ഇപ്പരങ്ങനെ പറയും ഉ നീ രാത്രിയ ഒക്കെ ആകുമ്പോ നല്ല പേടിയണേ
ആ രാത്യൊക്കെകുമ്പോാണ് പേടിയാവേ
ഉം നമ്മളീഈ പാടം ഞങ്ങളെ വീട് നിക്കുന്നത് തന്നെ പാടം മണ്ണിട്ട് തുർത്തെച്ച സ്ഥലത്താണ് അങ്ങനത്തെ ഒരു മണ്ണാണ് ആ ജേ സി ബി മണ്ണൊക്കെ കൊടുന്നിട്ട് നല്ല കുന്ന വീട് ഈ സ്ഥലം നല്ല കുണ്ടിലായിരുന്നു ആഹ അപ്പൊ ഞങ്ങള് മണ്ണിട്ട് ഉയർത്തി തറ കെട്ടിയതാണ് അത് കാരണം കുറച്ച് പേടിയുണ്ട്
ആഹ വീട് എടുക്കാൻ വേണ്ടിട്ട് മണ്ണി് മണ്ണിട്ട് നേരത്തേതാവലേ ആ ആ സൗണ്ട് സൗണ്ട് കേൾക്ക് സൗണ്ട് കേൾക്കണ്ടേ
ആഹ നല്ല മഴയുണ്ട്
യ് എന്നാലും മിനിയാന്നൊക്കെ ഉണ്ടായിരുന്നോ
ഇല്ലല്ല ഇന്ന് ഇന്ന് രാവിലെ വരെല്ല ഉച്ചക്കന്ന് ശേഷമാണ്
ഉച്ചന്റെ ശേഷം അവിടെ നല്ല മായന്റെ മൂടലുണ്ടായിരുന്നു ആ അപ്പൊ ഓരോ ഭാഗത്തക്കെയ മഴ പെയ്യണത്
എന്നാ നാളെയൊക്കെ ഉണ്ടാവക്കും അവിടെ ആ ഭാഗത്ത് എങ്ങനെ സ്ഥലം എങ്ങനെയാണ് ടൗണ
ഇല്ല ടൗണന്ന് കുറച്ച് ഉള്ളേരിയേക്കാണ്
ആഹ്
എന്നാലും പെട്ടെന്ന് വെള്ളം കേയറാത്ത അങ്ങനത്തെ സ്ഥലംഉ ണ്ടോ വെള്ളമൊന്നും കേറൂല്ല
നന്ന
തൊട്ടടുത്ത് പാടൊക്കെ ഇണ്ട് പക്ഷേ വെള്ളം കേറൂല പാട്ത് ന്ന് കുറച്ചൊക്കെ ങ്ങട്ട് വരുന്നല്ലതെ പഷ് തെ വീടിന്റെ പരിസരത്തൊന്നും വരൂല്ല
വരില്ല ആഹ് അയ്മ്മളെ പ്രകൃ ആഹ് ഇപ്പൊ മഴന്ന് പറഞ്ഞാല് നല്ല മഴ ഞമ്മുക്ക് പേടിക്കേണ്ട ഒരു മഴ അങ്ങനെയാണല്ലോ പ്പ കാലാവസ്
ആഹ് അപ്പ അങ്ങനെനെ അതിന്റെ കൂടെ നല്ല ഇടിയും മിന്നലും എല്ലാം ഉണ്ട്
ആഹ് എല്ലാം ഉണ്ട് അങ്ങനെയാണ് ഉം ചൂടാണെങ്കില് ഭയങ്കര ചൂട്
ആഹ് ചൂടെ മഴ പെയ്യുമ്പോ കുറച്ചരു തണ തണു പ്പ്‌ണ്ട് അഹ് കഴിഞ്ഞാ പിന്നെ നല്ല ചൂട്
ഉം പ്രകൃതിക്ക് വന്ന മാറ്റങ്ങളണതൊക്കെ അതൊക്കെ നമുക്ക് അതീന്നൊക്കെ മനസ്സിലാക്കാൻണ്ട് എങ്കിലും ജനങ്ങൾ മനസ്സിലാ ക്കൂല ജനങ്ങള് കെട്ടിടങ്ങള് ഒരു നില കഴിഞ്ഞാൽ അടുത്ത നില പൊന്തിക്കാൻ വല്ല മാർഗോണ്ടോ നോക്ണ ചിന്തിക്ണ പണി
ആഹ് ഇതൊന്നും ആരും ശ്രദ്ധിക്കൂല്ല
അതെ അതെ നമ്മൾ ഈ ചൂട് അന്തരീക്ഷത്തിൽ ചൂടാൻ കൂടാനുള്ള പ്രധാന ഒരു കാരണം ഞ മ്മളെ വീട്ടിൽ ഏ സിയ ആണെന്നാ പറയന്നെ
ആഹ് ആഹ്
എ സി പുറന്തള്ളുന്ന ചൂട് വായു അന്തരീക്ഷത്തിൽ കൂടി കലരല്ല ഇപ്പൊ ഏത് വീട്ടിലാ ഏ സി ഇല്ലാത്തത്
ആഹ് അപ്പൊ ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെയ ആണ് ഇപ്പള്ളത് ഒരു വീട്ടി തന്നെ നാലെണ്ണം അങ്ങനെയൊക്കെല്ല ഇപ്പള്ളോ
അതെ അതെ അത് നമ്മളെ പ്രകൃതിക്ക് നല്ല ദോഷം ചെയ്യുന്നുണ്ട് നമ്മള് ഒരു കാ ചെറിയൊരു മഴ പെയ്യുമ്പോ മാത്രം ഒരു തണുത്തര ഏരിയ പിന്നെ അത് കഴിഞ്ഞാൽ നല്ല ചൂടുള്ളരു അന്തരീക്ഷ റ്റം വരാനുള്ള ഒരു മെയിൻ കാരണം കണ്ടെത്തിയിരിക്കുന്നു ഏ സിയാണ് എ സി നമുക്ക് ഉള്ളിലേക്ക് തണുത്ത വായു നമ്മള് കയറ്റി വിടും പുറം തള്ളുന്നത് ചൂടുവായുവാണ്
ചൂട വാഴയാണ് അതന്നെ
ഏഹ് അപ്പൊ അതൊരു എന്നിട്ട്പ്പ ആരാ മനസ്സിലാക്കണേ അത്രം കെട്ടിടങ്ങൾ കെട്ടി പൊക്കല്ലാതെ ഒരു തയ്യ് പോലും ഒരു മരം എൻ അങ്ങൻത്തെ ഒരു ചിന്ത പോലുംന്നില്ല
ഇള്ള മരങ്ങള് ന്നറഞ്ഞാ വെട്ടി നശിപ്പിക്ക ബിൽഡിങ്ങും ഇതൊ ക്കെ എടുക്കാൻ വേണ്ടിട്ട് സ്ഥലത് ന്ന് മരങ്ങളൊക്കെ വെട്ടി നശിപ്പിക്കല്ലേ ആരും നട്ട് വളർത്തണില്ലല്ല
ഉം എങ്ങനെ വെരുമാനണ്ടാക് ക്കാന്നുള്ള ചിന്ത മാത്രേ ന്ന് മനുഷ്യനള്ളൂ അല്ലെ അതൊരു സത് ത്യാണ് വരുമാനം ണ്ടാക്കണം അല്ലാണ്ട് നമ്മള് വരും തലമുറ ക്ക് എന്തെങ്കിലും ഒരു ഉപകാരംമല്ലരു അതൊക്കെ പണ്ട് കാലത്ത് ഞമ്മുക്കൊക്കെ ആഹ് നമ്മളെ മ്മളെ മുൻഗാമികളൊക്കെ കൊറേ ചെയ്ത് വെച്ചതോണ്ട് ഞമ്മള് ഇന്നത് അനുഭവികുണു
ഉം ഇനി വ വരും തലമുറക്ക് അതും ഉണ്ടോ
ഇപ്പൊ നമ്മള് കഴിക്കണ മാങ്ങ ചക്ക ഞമ്മൾ കഴിക്ക ണ പഴങ്ങള് വീട്ടില്ണ്ടാണ മഴ മരങ്ങളൊക്കെ നമ്മള് മുന്നേള്ള ആളുകള് വ ച്ചത് കൊണ്ടാ തെങ്ങ് ആഹ് ആഹ് ഇനിയൊരു തലമുറ വരാനുള്ളത് എല്ലാം കടയിൽ നിന്ന് വാങ്ങണ്ട ഒരു സിറ്റുവേഷൻക്കാ പോണത്
അത നല്ല
ഉം ഉം തേങ്ങയൊക്കെ നമ്മളെ വീട്ടിലെ സുലഭായി ഇണ്ടായിരുന്നൊരു സ സംഭവാണ്.
ഇനി അടുത്ത തലമുറ അത് കടേന്ന് അതും കാഷ്
കാ ആഹ് കാശ് കൊട്ത്ത് വാങ്ങണ്ട അവസ്ഥയക്കാണായിരുന്ന്
ഉം ആര്ക്കും പണിയെടുക്കാനും ജോലി ചെയ്യാനും വെയ്യാ അതന്നെ
അതന്നെ അതന്നെ അതന്നെ
ഉം മടി ഇപ്പ അങ്ങനെ ആവുമ്പോ ഞമ്മളെ മക്കള് ഞമ്മളത് കണ്ടല്ലേ വളരണ്
ആഹ്
അവരെ പറഞ്ഞിട്ടും കാര്യല്ലാ ഞമ്മക്കോ മടിയാണ് ഫോണ് കൈയ്യ്ന്ന് വെച്ച വെ നേരെല്ലാ
ആഹ് ഇപ്പം ഫുൾ ടൈം അതല്ലേ
കൊറച്ച് ഒര് വീട്ടു ജോലി ചെയ്യാണെങ്കില് ഒരര മണിക്കൂറ് അങ്ങ് തുടർച്ചയായി ജോലി ചെയ്താ ഒന്ന് വാട്സപ്പ് നോക്കണം
ആഹ് അത് നോക്കില്ലെങ്ക് ഭയങ്കര ഒര് പൊറ്തി കേടാണ് ഒൻ ഉം ഒന്ന് നോക്കണം ഉം
ഉം എൽ എല്ലാരേം സ്ഥിതി അതെന്നെയാണ് അതില്ലാന്ന് ഒരാളും പറഞ്ഞാ സമ്മയിക്കാൻ പറ്റില്ലെന്നി
ഇല്ല ഇല്ല എല്ലാരെ അവസ്ഥേം അതെന്നെയാ
ഉം ഇന്റെ മോന് ചെറിയ മോന് അങ്ങനെയാണ് ഫോണിന് കൊറച് ച്ച് കൂടുതലാണ് അടിക്റ്റ് അവൻ ഇന്റെട്ത്ത് ചോയിക് ഉമ്മാന്റെ കൈയ്യില് ഫോണില്ലേ ഞാൻ പറയുമ്പഴെ ഉമ്മാന്റെ എന്റെടുത്ത് ഫോണായിരിക്കും.
ആഹ് അപ്പം ഉമ്മാൻ്റെ കൈയ്യിലില്ലേന്ന് ചോയിക്കും അമ്മളോട് തിരിച്ച്.
സ്കൂള് വിട്ട് വന്ന്.
ഏഹ് ഏഹ്
ഇല്ല ഇല്ല ഇല്ല ആഹ് അവന് പൂച്ചെനെ വളത്ത്ന്ന്ണ്ടേ രണ്ടെണ്ണം ഇണ്ടായിരുന്നു ഒന്ന് ന്ന് ഇന്നലെ ചത്തു അപ്പം വന്ന് കയറീട്ടില്ലാ അതിന്റെ മുന്നേ അതാ ചോയിക്കണ്.
ഏഹ് പൂച്ചേനെ ഭയങ്കര ഇഷ്ട്ടാവൂലേ?
ആഹ് പൂച്ചേനെ ഇഷ്ട്ടാ വളർത്താന് ഇഷ്ട്ടാണ് പക്ഷെ അതിന് പേടിയാണ്.
ഏഹ്
അയിന് ആയിട്ടില്ലാ പത്ത് വയസ്സായി ത്തുള്ളൂ അപ്പം മൃഗങ്ങളൊന്നും വളത്താനൊക്കെ നമ്മൾക്ക് കൊറച്ച് കണ്ടീഷനൊക്കെ ഇണ്ട് അപ്പം എന്ക്കും പേടിയാണ് അവനും പേടിയാണ്.
ഉം ഉം
എങ്കിലും ഞങ്ങക്ക് കഴിയുന്നമാരിയൊക്കെ നോക്കി പക്ഷെ ഒന്ന് ചത്തു. ഉം ഉം ഇത് കൊയ അല്ല മോള്ണ്ടെ മോള് ഡിഗ്രി ഫസ്റ്റ് ഇയർ ആണ് ഉം
ഓഹ് മോളും മോനും സ്വന്തം ഇണ്ടാവുള്ളൂല്ലേ രണ്ട് മാക്കള് ഏഹ് മോനെത്രാം ക്ലാസ്സിലാ പത് അഞ്ചാം ക്ലാസ്സിലാ ഏഹ്
ഇപ്പ കഴിഞ്ഞു വന്നേ ഒള്ളു ഇപ്പം സ്കൂൾ ബസ്സ് ഇവിടെ വന്ന് നിന്നു. നല്ല മഴയാണ് മഴ കൊണ്ടാ വന്നിരിക്ക്ണെ ഉം ബസ്സ് അടുത്ത് വെരാ കാരണം
ആഹ് മുറ്റത്ത്ക്ക് ഉം ഉം
ആഹ് സ്റ്റേ അടുത്ത് വരെ വെരും ഗേറ്റിന്റെ മുമ്പ് വരെ ബസ്സ് നിർത്തും. നടക്കാനൊന്നുല്ലാ ഞങ്ങളെ സിറ്റൗട്ടിരുന്നാ നേരെ
ആഹ് അപ്പ പിന്നെ കൊഴപ്പെല്ലാ.
ഉം അപ്പൊ ഞാൻ കുടെന്നും കൊടുക്കാറില്ലംപക്ഷെ ശക്തിയായ മഴയാവുമ്പോളെ
ആഹ് ആഹ്
ഭയങ്കര അലർജിന്റെ പ്രയാസുള്ള ഒരാളാണ്.
ഏഹ് ചുമ അങ്ങനെ ഉണ്ടാവുവോ ജലദോഷം ചുമ.
അതുണ്ടേ അലർജിന്റെ പ്രശ്നം നല്ലം ഉണ്ട്.
ആ അപ്പൊ മയേന്റെ ഒരു ചാറ്റല് കൊണ്ടാ മതി.
ഉം കൊണ്ടാ മതി അതെ അതെ അതെ അപ്പൊ ഞാനത് കൊള്ളിക്കാതെ നോക്കും അവനത് കൊള്ളാൻ നോക്കുകയും ചെയ്യും.
ഉം വന്ന് പെട്ടാ പിന്നെ മാറി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. ചുമ അങ്ങട്ട് മാറാനേ.
പനി ഇതൊക്കെ മാറും ചുമ ഭയങ്കര. സാവധാനം മാറുള്ളൂ. അവന്റെ ചുമയാണെങ്കിൽ നല്ല സൗണ്ടാണ്.
ആഹ് അതന്നെ ഈ അലർജീന്റെ പ്രശ്നൊള്ളോർക്ക് ഇന്റെ മോക്കുണ്ട് അതേപോലെ. ആ സംഭവം പൊടി പൊടിയിലൊക്കെ കൂടുതലായിട്ടൊന്ന് കളിച്ചിട്ടുണ്ടെങ്കില് നമ്മളീ വേനൽക്കാലൊക്കെ വരുമ്പോ പൊടിയിലൊക്കെ നല്ലോം കളിക്കൊല്ലോ
ആഹ് ആഹ്
പൊടി ഇങ്ങെട്ട് താ തട്ടിയാലുണ്ടാവും ചൊമ ഇതേപോലെ തന്നെ ഭയങ്കര സൗണ്ടാണ്.
സൗണ്ടാണ് എൻക്ക് അത് കേൾക്കുമ്പോ ഒരു പേടിയ. ആ സൗണ്ട് കേൾക്കുമ്പോ എന്തെങ്കിലും പ്രശ്നണ്ടോ അതെന്നെ അതെന്നെ രാത്രി തന്നെ ഒരു ഒര് ഭും ഭും എന്നുള്ളൊരു സൗണ്ട് ഇങ്ങനെ ഉള്ള്ന്ന് അ പ് പേടിയാണ് ഇൻക്കത് കേൾക്കു അതെന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ഉള്ളില് എന്നൊക്കെ കരുതിപ്പോവും ഉം ഞാൻ എന്നിട്ട് ഡോക്ടറടുത്തൊക്കെ പറഞ്ഞു ഞാന് അങ്ങനെയാ ഭയങ്കര സൗണ്ടാണ് അങ്ങെനെ ചൊമക്കുമ്പോ പറഞ്ഞപ്പോ അപ്പൊ അലർജീന്റെ പ്രശ്നം ഇണ്ടാവാണ്ടാവ ആണ് അങ്ങനെ ഉണ്ടാവുമ്പോ നല്ല കഫക്കെട്ട് കൂടി പോവാതെ നോക്കണംന്ന് പറയും.
ആഹ് കഫകയട്ട് കൂടിയ പിന്നെ ഇൻജ്ജക്ഷൻ വെക്കണം ബുദ്ധിമുട്ടാണ്.
ആഹ് ആവി പിടിക്കണ്ട് രണ്ടു പ്രാവശ്യം ആവി പിടിച്ചിട്ടുണ്ട് നമ്മളെ സ്റ്റെബിലൈസർ മരുന്നിട്ടിട്ട് ആഹ് അങ്ങനെ ആവുമ്പോ നല്ല സുഖവാ ഉം പെട്ടെന്ന് കുറഞ്ഞ് വരും. ഉം
ഉം ഇന്നാ ശരിട്ടാ ഞാന് വിളിക്കാ. ഓക്കെ എന്നാല് ഓക്കെ.
ആഹ് ഓക്കെ ഓക്കെ ഓക്കെ കട്ടേയിതൊ
കെൻസി പറമ